ആ കേക്ക്ണ്ട്
നാർത്തെ ഞാന് ഇങ്ങള് വിളിച്ചണന്റെ ഇടയിൽ ഞാൻ വെറതെ ഇൻസ്റ്റ എടു ഇത്‌ നോക്കിയ
ആണോ ഹ് ഹ്
അപ്പോ ആകെ ഹാങ് ആയി ഹാങ്ങ് അയക്കാറഞ്ഞ പിന്നെ ഇത്കിട്ടുന്നില്ല
ആഹ് ഞാൻ പറയണ കേൾക്ക്ണ്ടോ
ആ ണ്ട്
ആഹ് ഇവിടെ റേഞ്ചിന്റെ ചെറിയ പ്രശ് എന്തന്നി
ആ ഇവിടെ ഇതേപോലെതന്നെ ഉള്ളിൽക്ക് റേഞ്ച് കുറവാണ് ഞാൻ അങ്ങനെ പൊറത്ത്ക്ക് ഇറങ്ങി നിക്കല ഇപ്പൊ രാത്രിയാവൊണ്ട് പൊർത്തേക്ക് ഇറങ്ങാനും ഗതികേടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ ഫോണ് പുറത്തേക്കാക്കി പൊടിച്ചൊക്കെനിക്കല്ലേന്ന്
- എന്നിട്ട് ഭക്ഷണോക്കെ കഴിച്ചോ
ആ കഴിച്ചു
ആ നേരത്തെ കഴിക്കുവോ
നേരത്തെ കഴിക്കുറഞ്ഞാ അങ്ങനെ കഴിച്ചലൊന്നുമില്ല ഇങ്ങനെ എന്തെിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുവാണെങ്കിൽ മാത്രം കഴിക്കും
ആ ആ
ഇങ്ങൾ കഴിച്ചോ
ഇല്ല ഇല്ല ഇവിടെ ടൈം ആവണുള്ളു
ഞങ്ങൾക്കും അങ്ങനെ ടൈമൊക്കെ പത്തേമുക്കാൽ ആ പത്തരൊക്കെ ആവും
ആഹ് ല്ലേ ആഹ്
ഇപ്പോല്ല ഒരു ആഹ് ഒട്ടുമിക്ക ആൾക്കാരും നേർത്ത കഴിച്ചു
ആ എന്താ ചെയ്യുന്നേ പഠിക്കുകയാണോ
ആഹ് ഞാൻ ഇപ്പൊ പ്ലസ്ടു കഴിഞ്ഞിരിക്ക
ആണോ ആ ആ
നിങ്ങളെന്തയ്യണേ
നാനും പഠിക്കന്നെ
എത്രേല
ഞാന് ഡിഗ്രി
സെക്കൻഡിയറാ
ആഹ സെക്കൻഡ് ഇയർ
വിളിച്ചനോല് അധികം സെക്കൻഡ് ഇയർ ആരാ
ആണോ ആ ഞാൻ വിളിക്കണ പോലെ അധികം കല്യാണം കഴിഞ്ഞുവരായിരുന്നു
ആ ആ അ അങ്ങനെയന്നു
ആഹ
ഓല ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കഴിഞ്ഞ കൊണാന്നൊക്കെ ചോയിച്ചും
ആഹ
ഇപ്പൊ കിടുന്നളൊക്കെ സെക്കൻഡ് ഇയർ
ആഹ ഞാൻ ഇതുവരെ വിളിച്ചതൊക്കെ ഒെ ഫള്ള് കല്യാണം കഴിഞ്ഞവരാണ് എല്ലാവരും കുട്ട
ഹഹ
എല്ലാരും അങ്ങനണ്ടന്നെയന്നു
ആഹ് അങ്ങതും കഴിഞ്ഞിട്ടൊന്നുംല്ലല്ലോ
ഏ ഇല്ല ഇല്ല എന്ന് പ്ലസ് ു് എവിടെും ചേർന്നോ
ആഹ ഡിഗ്രിക്ക് ഒരു കോളേജില് കിട്ടിരിക്കണ് ഞാ ഇ വേറെ ഏ ഒന്നാതി തുടങ്ങുംന്നൊക്കെ പറയണ്ട് ഒന്നാതി ഇപ്പൊ ബസ്താമരാണ് എന്നൊക്കെ പറയണണ്ട്ല്ലേ
ആണോ ജൂലൈ ഒന്നിനോ
ആഹ തുടങ്ങുന്നു പറഞ്ഞീന്നു അങ്ങനെ കോളേജിന്റെ ഗ്രൂപ്പ് ഉണ്ടാവല്ലേ മെയിൻ ഗ്രൂപ്പ്
ആ് ആഹ
ഇങ്ങനെ കാണണ്ട ഒന്ന തുടങ്ങുന്നൊക്കെ
ആണോ ഞങ്ങക്ക് ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയിട്ടാ തുടങ്ങിയിിക്കണത്
ഏ ഇങ്ങ എന്താന്നാവോ ഇതിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റ ട്രായല വന്നിട്ടുള്ളൂല്ലോ
ആഹ് ആഹ് ആഹ് ഇ കൊറെ വരുമ്പോത്തന്നെ എന്തായാലും ടൈം എടുക്കും ഫസ്റ്റ് തന്നെ എല്ലാ കുട്ടികള ഒന്നും വരലുണ്ടാവൂില്ല ലാസ്റ്റക്കൊക്കെവുമ്പോത്തേന്
ട്രയല കിട്ടിിക്കണ് പക്ഷേ ഞാൻ ഓട്ടോണമസ് ആയിട്ട് ഒരു കോളേജ് ഉണ്ട് ഇവിടെ എടുത്ത്
ആ
അയില് കിട്ടുവന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ
ആഹ് ഇപ്പൊ ഗവൺമെന്റ് കോളേജിലാണോ കിട്ടീക്കണ്
ആഹ്
ആഹ്
അങ്ങനെ അയില് ചേരാൻ വേണ്ടിയാണ്ട് ഇതില് കിട്ടുവൊല്നി ട്രയലില് വന്നാ കിട്ടൂലേ
ആഹ് ഏതാ എടുത്ത്ക്കണ്
ഞാൻ ബീകോമ് ഫിനാൻസ്
ആഹ്
അയിനെ കൊടുത്ത്ക്ക്ണ്.
ആഹ്
അത് കിട്ടീ ഏന് ട്രയൽലതാ കിട്ടീക്ണേ.
ആണോ ആഹ്
പഷെ മറ്റേ കോളേജും ആഹ് കൊർച്ചൊ പ്പെന്തായാലും രണ്ട് ബസ്സ് കേറണം ഇബ്ട്ന്ന് ഏത് കോളേജ്ക്കായാലും രണ്ടെണ്ണം കേറണം
ആണോ ആഹ് ഉള്ള്ക്കാരിക്കൂല്ലേ വീട് ഇവ്ട്ന്നങ്ങ ൻ ത്തെന്നെ ഒന്നര രണ്ട് കിലോമീറ്ററ്ണ്ട് ന്ന്ട്ട് വേറെ ബസ്സ്കേറണം
ആ ബസ്സൊക്കെ കേറണെങ്കി നല്ല എടങ്ങേറാണ് പിന്നെ സ്കൂട്ട്യോക്കെ എടുക്കണം അങ്ങനൊക്കാവുമ്പൊ കൊയ്പ്പല്ല ഏയ് ഇലക്- ട്രിക്കൊക്കെ ട്ക്കാണെങ്കി കൊയ്പ്പല്ല
ആഹ്
ഇങ്ങക്ക്കിട്ടീക്കണോ
ആ ഞാനെടക്ക് സ്കൂട്ടിമ്മ പോവല്ണ്ട് പക്ഷെ അധികം ബസ്സിന് പോവാണ് ഒന്നുകൂടിം ബസ്സിനാവുമ്പൊ സീറ്റ് കൊടുത്താമതി സ്കൂട്ടിക്കാവുമ്പോ എണ്ണക്കിപ്പം വെലകൂടിക്കല്ലേ
ആഹ് ഇലക്ട്രിക്കിന് പോവാണെങ്കി പിന്നെ ആ- ഇമ്മാതിരി ഒരുകൊയ്പ്പല്ല
ചാർജെയ്ത മതിയല്ലോ
ആ ഞാങ്ങനെ കെ ഞങ്ങളിങ്ങനെ കെര്ത്ണ് ണ്ട് സെക്കൻഡ് ഇയർ - ക്കാവുമ്പത്തിന്
ആ ആ ഇവിടുന്ന് നല്ല ദൂരണ്ട് കോളേജ്ക്ക് അപ്പൊപിന്നെ സ്കൂട്ടി അത്രക്ക് നടക്കൂല എന്തേലൊക്കെ പരുവാടി ഇണ്ടാവമ്പങ്ങനെ കൊണ്ടോവാന്നല്ലാതെ
ആഹ് അങ്ങനെ കൊണ്ടോവാണെങ്കി അടുത്തൊക്കെണെങ്കി കൊയ്പ്പല്ല
ത്താണെങ്കി വണ്ടിമെപോവെന്നെ നല്ലത് ഇത് ദൂരാവുമ്പൊ ബസ്സില് പോവാണൊന്നൂടി
ആ ബ്ട്ന്ന് എന്തായാലും ചെലപ്പൊ അങ്ങനെ പോവാനൊന്നും കയ്യൂല്ല ഒന്ന്ക്ക് കൊയ്പ്പല്ല പിന്നെ ഒന്നുക്ക് കൊറ ച്ചൊക്കെ മെയിൻറോട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ പോണം കൊറേ
ആഹ് മെയിൻ റോട്ടികൂടെ ഉണ്ടാവൂല്ലെ ആഹ് ബസ്സുകളും പിന്നെ രാവിലെ ആവുമ്പൊ നല്ലെ തെരക്കാക്കരം
ആ ജോലിക്ക് പോണോരും പിന്നെ കോളേജുകാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവൂലേ
ആ ഞാൻ ഇവിടുന്ന് അധികം ഉള്ളിൽ കൂടി വേറൊരു റോഡുണ്ട് അതിലെയ പോവല് വണ്ടി കൊണ്ട് പോവാണെങ്കിൽ
ആഹ് ഇവിടെപ്പച്ച് കിട്ടിയ കോളേജുക്ക് അങ്ങനെ കിട്ടിയ കോളേജുക്ക് അങ്ങനെ ഉള്ളിൽ കൂടി പോവാനുള്ളതാണ് പക്ഷെ ഞാൻ കരുതിയിടത്തേക്ക് മെയിൻ റോട്ടിൽ കൂടൊക്കെ പോണം കൊറേ ഉ ഇങ്ങനെ പോവാണ്ട് കൊറേ പോവാണ്ട്
ആഹ്
ബസ്സിന് പോകുകവാണെങ്കിൽ സുഖണ് എവിടന്ന് ഒരു ബസ് എറിയാൽ നമുക്ക് കുറച്ചു ഒരു അങ്ങാടിക് എത്തി
ആ ആ പിന്നെ അവിടുന്ന് വേറെ വേറെ മതില്ലോ അല്ലേ ആ ഇവിടെ സ്കൂട്ടി പോയ തന്നെ യത്ത ക്ലാസ്സൊന്നും കൊഴപ്പില്ല
ഇന്റേൺഷിപ്പ് ഒക്കെല്ലേ
അല്ല ആയിട്ടേള്ളൂ ഇപ്പോ സെക്കന്റ്‌ ഇയർ ആണ് സെക്കന്റ്‌ ഇയറിലാണ് ഇന്റേൺഷിപ്പ്
ആ സെ
തുടങ്ങിട്ടില്ലേ ഉള്ളത് ആ ആ അധികം എല്ലാരും വെക്കേഷൻ ടൈമിലാ നോക്കൽ ക്ലാസ് ടൈമിൽ ആ ക്ലാസ് ടൈമിൽ ആർക്കും കൊടുക്ക ഒരിക്കലല്ല അതായത് പോവാൻ പറയല്ല ടീച്ചർമാര്
ആ ഞാൻ പോ വിളി ഇപ്പൊ നെ തൊരു പെണ്ണിൻ വിളിചിനു
ആ
അപ്പൊ അതു ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ഇഞ് ഒരു മാസം കഴിഞ്ഞ പിന്നെ എടുക്കാന്നൊക്കെ പറ ടന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു
ആ ചില കോളേജിൽ അങ്ങനെുണ്ട് ഞങ്ങളത് അധികം വെക്കേഷനിൽന്ന പറയല കാരണം മറ്റേ ക്ലാസ് ആയിട്ട് പോ ക്ലാസ് വെറുതെ കളയണ്ടല്ലോ എരുതിട്ട്
പിന്നെ പരിപാടികളും അങ്ങനെ ക്ലാസ് കൊറെ പോവുല്ലല്ലേ
ആ ക്ലാസ് തുടങ്ങിയ പിന്നെ ടൈമുണ്ടാവില്ല ഇന്റേൺഷിപ്പിന് അതു കഴിയാതെ ക്ലാസിന്റെ കൊറെ വർക്കായിട്ടും
പറ്റും
ആ വെക്കേഷൻ അധികം ആൾക്കാരും ഞാൻ ചെയ്യണേ വെക്കേഷൻല്ല കണ്ടക്കണത്
ആ എന്റെ ഫ്രണ്ട്സിന്റെ താത്താരൊക്കെ ഉണ്ട് യൊരൊക്കെ ഇങ്ങനെ വെക്കേഷനില പോയിന്ന് ഇപ്പൊ
ആണോ ആ
ആ ഇപ്പൊ തേർഡ് ഇയർ ആണ് അ പോൽ ഇല്ല ഈ കേശനിൽ പോയെക്കണ
ആ ആ ഇന്റേൺഷിപ്പ് പറയ്പോ കുറച്ച് നീണ്ട് ക്കുവല്ലോ പത്ത് പതിനഞ്ച് ദിവസം ഇണ്ടാവുമല്ലോ
ആ പക്ഷെ ഓൾക്ക് ഇവിടെ കുറച്ച് എടുത്താ കിട്ടിരിക്കണം ഓള് ദിവസവും വന്നും പോകവും പിന്നോഓളമമാന്റെ കൂടി അവിടെ എടുത്താണ് പറഞ്ഞ
ആ ദൂരത്തക്ക് ചിലവർ പറഞ്ഞ എടുക്കുകക്കാര ചിലവർക്ക് അധികം എടുത്തവാന ക്കാരം താല്പര്യം
ആ ദൂരത്തക്ക് പറഞ്ഞാ ദൂര ത്ക് പോണെങ്കിൽ
ആഹ
താക്കണം
ആഹ ഞങ്ങളെ കോളേജത്തോല അധികം ദൂരത്തൊക്കെ പോൊയിക്കണ എല്ലാരും എടുത്തക്ക് ചിലവരൊക്കെ തന്നെോള് പോയിട്ട് ആഹ
എന്നാലും ദൂല്ലതൊരു ഇതാണ് ഞമുക്ക് അങ്ങനെ പോവാ
ആഹ ദൂരത്തകുമ്പോ അതിനെപ്പറ്റി നല്ല അന്വേഷിച്ചിട്ട് പിന്നെ എങ്ങനെ എന്താന്നൊക്കെ അറിയണം
പിന്നെ നമ്മള അങ്ങോട്ട് പൈസ കൊടുത്ത് എടുക്കണ ഒ ഒരു ഇതാണല്ലേ
ആഹ് ചിലവർക്ക് കിട്ടും്പോ അങ്ങനൊണ കൊഴപ്പ ഇണ്ടാവലോ ചിലർ അങ്ങോട്ട് പൈസ കൊടുക്കണം ഞങ്ങളെ കോളേജത്തര് ആഹ ആ അതായത് ഗവൺമ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ഇറങ്ങണം പ്രൈവറ്റ് ഓട്ടോനോമസ് ഒക്കെ ആണെങ്കിൽ അന്വേഷിക്കണ്ട ആവശ്യില്ല ടീച്ചേഴസ് എടുത്ത വരും
ആ അപ്പൊ ഗവൺമെന്റ്ാണെങ്കി അങ്ങനെ ഉണ്ടല്ലേ
ആ് ഞങ്ങളതൊക്കെ ടീച്ചേഴ്സ് എടുത്തു തരും ഗവൺമെന്റ് കോളേജ് അങ്ങനെയല്ല നമ്മളെന്നെ അന്വേഷിച്ച് തപ്പിക്കണ്ട് കുടിക്കണം
നിങ്ങന്ത എന്താ പ്രൈവറ്റ് അതോ ഓട്ടോണമസ്
ആ ഞങ്ങളത് പ്രൈവറ്റ ആണ് ഗവണ്മെന്റ് അല്ല
ഏ
കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തന്നെയാണ് പക്ഷെ ടീച്ചേഴസ് ഒക്കെ ചെയ്ത തരും ആ ടീച്ചേഴ്സ് എല്ലാന്നും ചെയ്തരും പറ്റും
അപ്പൊ കൊഴ ആഹ അപ്പൊ കൊഴപ്പല്ലല്ലേ
ഉം അതെവിടെയാണെങ്കിലും കൊച്ചിയോ കോഴിക്കോടോ എവിടെയാണെങ്കിലും ഓല ചെയ്തു തരും നമ്മള് ജസ്റ്റ് പോയി അവിടെ വർക്ക് ചെയ്താൽ മതി ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യല്ല
ആഹ ഇവിടെ ഓട്ടോണമസിില് എറണാകുളം അവിടൊക്കെ കിട്ടിക്കണ കൊച്ചി
ആഹ ചില ഒരു കൊച്ചി എറണാകുളം പോയിട്ടൊക്കെ നല്ല റിസ്ക് ആാവും അവിടെ നമുക്ക് എങ്ങനെ എന്താ അറിയില്ലല്ലോ വേറൊരു നാടല്ലേ
ആഹ ഇവലെ ടീച്ചേഴ്സ ഒക്കെ പോയിക്കണു
എടക്കേ
എറണാകുളത്തക്ക്
ആഹ ആഹ
ടീച്ചഎട്ടും ഓല കൂടെപൈയ്ക്കോ ഓ ആഹ് അത് ഓട്ടോണമസ്സാണ് അത് ടീച്ചേഴ്സ്സൊക്കെ റിത്തിച്ച്കൊട്ത്കാ
ആഹ് അധികം ടീച്ചേഴ്സ് പോണെ കണ്ടിട്ടൊന്നുംല്ല ചെലവര് കൊണ്ടോയിട്ടൊക്കെ ഉണ്ടാവും ടീച്ചേഴ്സിനെ എാ പിന്നെ ഒന്നുംകൂ
ആഹ് ആ ഓല് അങ്ങനെ കൊണ്ടേയ്ക്കാ തോന്നണണ്ട് പക്ഷെ ഗവൺമെന്റ് ലിബലനെ കണ്ടൂട്ച്ചയാണ് എന്നൊക്കെ പറയുണേട്ടിരുന്നു
ആഹ് ഗവൺമെന്റിൽ നമ്മള് സ്വന്തം റിസ്കില് എടുക്കണം അ അപ്പ അതൊന്നും കൂടി ഇൻഡസ് റ്റപ്പാടാണ്
പിന്നെ ഫ്രണ്ട്സ്സൊക്കെ ഇണ്ടാവാണെങ്കി ഓലൊപ്പം അങ്ങനെ എല്ലാര്ക്കും ഒപ്പം കിട്ടാണെങ്കി കൊയപ്പല്ലാ
ആ അങ്ങനെക്കേണെ വല്ല്യ സീനുണ്ടാവുല്ല. ഇത് അമ്മളറ്റൊക്ക് ചെയ്യുമ്പോ അത് നല്ല ബുദ്ധിമുട്ടാക്കാരം
ആ ഒറ്റയ്ക്ക് പോവാനും
ആ
ആയിനൊ ക്കെ റിസ്ക്കെന്നെ എയ്ക്കാരം
ഉം മറ്റേ ടീച്ചേഴ്സ് ഇണ്ടാവുമ്പോ പിന്നെ അയ് നോക്കെണ്ടെല്ലോ നമ്മൾ വെറും അവ്ട്ത്തെ ഫുഡ് കാര്യങ്ങൾ നോക്കിയാ മതി
ആ ഇന്നാ ശെ രി